ഹലോ ആഹ കേൾക്കാെമ്മോ?
കേൾക്കാല്ലോ
കേൾക്കാം കേൾക്കുന്നുണ്ട്
ആഹ്
ഓ എന്ത് വിശേഷം നല്ല മഴ
അവിടെയോ ഇവിടെ മഴയില്ല ഇവിടെ നല്ല വെയില് ഉം
ആഹ ഓ ഇവിടെ രാവിലെ മുതൽ മഴയാണ് രാവിലെയല്ല കുറച്ച് രണ്ട് ണ്ട് മൂന്ന് ദിവസമായിട്ടെ മഴയാ
ആഹ ആഹ് ആഹ് ഞങ്ങളിവിടെ മഴക്ക് വേണ്ടി
പിന്നെ ഓ ഇതിപ്പൊ ഞങ്ങൾക്ക് ആദ്യ സമയത്ത് അങ്ങനെ ആയിരുന്നു മഴയോ മഴയ ഇല്ലല്ലോ ഇല്ലല്ലോന്ന് ഇപ്പഴേ മഴയായിട്ട് പുറ റങ്ങാൻ വയ്യ എപ്പഴ് തുണി കഴിട്ടാലും എല്ലാം
ഉം മഴയാണെങ്കിൽ മഴ ഉം
ആ പ്പൊ ഒന്ന് ഉണങ്ങാൻ പോലും പറ്റുന്നില്ല അങ്ങോട്ട് വിരിച്ചിടും മഴ പെയ്യും വീണ്ടും പോയി എടുക്കും വീണ്ടും വെയിൽ കണ്ടോണ്ട് ഓട്ടിടും വീണ്ടും മഴ പെയ്യും ആ ഒരവസ്ഥയല
ഏ ശരി മഴയാണെങ്കില് ഒന്ന് വെയിലായെങ്കീന് വെയിലാണെങ്കിലും ഒന്ന് മഴയാണെങ്കി മഴ പെയ്തെങ്കീ ഏ ഏ അല്ല അത് മനുഷ്യരുടെതിൽന്നല്ല എല്ലാത്തിലും സ്വഭാവം അങ്ങനെയാണ് അതിങ്ങനെ മാറി മറിഞ്ഞ കൊണ്ടേ ഇരിക്കും അല്ലേ? നമ്മള ഒന്ന് ആലോചക്കെ മഴ നമ്മളൊന്ന് ചൂട് ചൂട്ടുത്തിട്ട് വെയ്യ മഴയില്ലന്നും പറഞ്ഞുകൊണ്ട് ചൂടിനെ പ്രാകിക്കൊണ്ടേയിരിക്കും ഇന്നിട്ട് അതൊരു മഴ തുടങ്ങിയാലോ അടുപ്പിച്ച് മഴ പെയ്തുഴിഞ്ഞാൽ മഴേനെയും പ്രാഗി പ്രാഗും.
ആ ന മഴയപ്പ അത് നമ്മൾക്കൊന്നിനും സ്ഥിരതയില്ലല്ലോ ഒന്നിനോട് നമുക്കൊ ഇഷ്ടവും ഇല്ല അരാ ഒരു ഒറച്ച ഇഷ്ടവും ഇല്ല അത് അന്നേരം അന്നേരം നമ്മൾ സ്വീകരിക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നിനോട് നമുക്ക് ഒരാഗ്ര മാർത്തതയില്ല എന്നുള്ളതിന്റെ തെളിവ ഇതെല്ലാം.
അതെ അതെ അതെ പിന്നെ അതിനെ അതിപ്പോ അങ്ങനെയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ഇതിപ്പോ മഴ പെയ്യേണ്ടതാണ് അങ്ങനെയൊക്കെ വിചാരിക്കാനും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് ആൾക്കാർക്ക് ഇല്ലേ ക്ഷാമല്ല
ഇല്ല ക്ഷമയില്ല അതിപ്പ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ മഴയി ആയിരുന്നെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ കുറച്ചള്ള
ആഹ ശരിയാണ് ഇത് മഴ ഉണ്ടാ അപ്പൊ അത് ഒന്നും ഇല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തന്നെ എന്തോ രസം ഇനിപ്പോ നിനിന്റെ ഒരു കാര്യം മം ഇല്ല ശരിയാണ് ഞ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ മഴ മഴ പെയ്യുമ്പോ എനിക്ക് നല്ലെയ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ നല്ല മൂടി പുതച് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഓരോ താല്പര്യങ്ങളോ ആ പക്ഷെ എനിക്ക് മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ് ആ മഴ പെയ്യുന്നത് കാണുന്നതും ഒക്കെ എന്തോന്നും അറിയില്ല അതിനോട് വേറൊരി ഇഷ്ടമാണ് പിന്നെ എന്താണ് പിന്നെ നമ്മള അടുത്ത ആൾ ഈ പുഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആൾക്കാർ മീൻ പിടിക്ക അതാ അങ്ങനെ കൊണ്ടോ ണതൊക്കെ കാണണതൊക്കെ ഭയങ്കര ഒരു അപ്പൊ ഇവിടെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ആഘോഷം പോലെയാണ്
ഓ മഴ പെയ്തത് കഴിയുമ്പം പുഴയില് വെള്ളം പൊങ്ങൂല്ലേ അന്നേരം ആൾക്കാർ മീൻ പിടി
പിന്നെ മീൻ പിടിക്കും അപ്പൊ പിന്നെ ആൾക്കാർഷ ഇട്ടം പോലെ വണ്ടികൾ വരവും പോക്കും അല്ലെങ്കിൽ ഇവിടെ ഒരു ഈച്ച പോലും കാണൂല അപ്പ അതൊര് വേറൊര് രെസാണ് ആഹ് മീൻ കിട്ട്യേത് കാൺണതും അവര് പിട്ച്ചതൊക്കെ കാണ്‌മ്പോ ഭയ്ങ്കര ആഹ് നമ്മള് പോവേണ്ട നമ്മള്പ്പോ തൊട്ടട്ത്തായത് കൊണ്ട് ചെലെര് ഞമ്മക്ക് ഫ്രീയായ്ട്ട് തെരും കൊറേക്കെ ഇണ്ടാവ്മ്പോ ചെലെപ്പം ഞമ്മള് ഇഷ്ടാണെങ്കില് വാങ്ങും അമ്മളാ വ്ട്ടാര്ക്കൊക്കെ കൊട്ക്കാം മാണ്ടി ചെൽപ്പം വാങ്ങും പിന്നെ വല്ല്യതൊക്കേണെങ്ങിട്ടോ ഇ പരൽ മീനൊക്കേണെങ്കി ആ വല്തൊക്കെ ഞങ്ങ്ളു വാങ്ങി ട്ടതപ്പതന്നെ മുറിയ്ക്കൊന്നും ചെയ്യാതെ നല്ല ചൂടോടെ പൊ പൊരിച്ചിട്ട് നല്ലോണം നല്ല ചൂടോടെ കഴിക്കും ൾക്കും കൊട്ക്കും അങ്ങെനെയെക്കെ കൊട്ക്കുമ്പ ഇഷ്ടാ അല്ലാതെ എപ്പഴും ആയ ഇതാെന്നും ഷ്
ഉവ്വോ ഈ മഴപ്പുഴേല് വെള്ളം കയറ്മ്പോ നമ്മടെ വീട്ടില് ഫ് അങ്ങെനെ വെള്ളം കയറ്ന്ന ഫീഷണി വല്ലാേണ്ടോ വെള്ളം കേ
ആഹ് ആഹ് വെള്ളപ്പൊക്കൊക്കെണ്ടായ്ര്ന്ന സമയത്ത് നമ്മടെ സിറ്റൗട്ടിന്റെ ഒര് സ്റ്റെപ്പ് വരെ കേറി ആഹ് മുറ്റത്തൊക്കെ ആകെ വെള്ളായ്ര്ന്നു നമ്മള് രണ്ടു പ്രാവ്ശ്യം അങ്ങെനെ പിന്നേ എന്താ പറയാ സാധനങ്ങളൊക്കെ അങ്ങടും ഇങ്ങടൊക്കെ മാറ്റീട്ടൊക്കെ കൊറേ ബുദ്ധിമുട്ടി അന്ന്ട്ടോ
ഓഹ് മാറി താമസിക്കേണ്ടിയാെക്കെ വന്നു
ആഹ് മാറി താമസിക്കേണ്ടി ഒക്കെ വന്ന് പിന്നെ ഒരീസെ അങ്ങെനെ ഇണ്ടായാെള്ള് പിന്നെ പിറ്റേന്നെക്ക് വെള്ളൊക്കെ വാർന്ന് പോയി പിന്നെ അങ്ങൻത്തെ തൊന്നും ണ്ടായ്ട്ട്ല്ല അങ്ങൻത്താെരു ബുദ്ധിമുട്ട് പിന്നേ ഇണ്ടായ്ട്ടില്ല മൊ വീട്ന്റെങ്ങെനെ സിറ്റൗട്ട്ക്ക്ങ്ങെനെ കേറീല കേറി കേറീലാന്ന്ള്ളാെരു മട്ട്ല് നിന്ന് തിന്‌ന്ന് ഒപ്പം ആഹ് സ്റ്റെപ്പൊക്കെ താണ്ടീട്ട് മേലെക്ക് ഒപ്പം സിറ്റൗട്ട്ക്ക്ങ്ങെട് ഉള്ള്ക്ക്ങ്ങെട് കേറീല ഒന്ന്ങ്ങെട് ചെറ്തായിട്ടാെന്ന് തായെതാ അത് അതേ പോ ആഹ് ന്‌ന്നു ആഹ് ആഹ് പക്ഷെ അന്ന് നമ്മള് ഉള്ള്ക്കൊക്കെ കേറി അട്ത്തൊക്കെങ്ങെനെ ഉള്ള്ക്കൊക്കെ കേറീട്ടാക്കവര്ടെ സു ച്ച് ബോഡും പിന്നേ സാധനങ്ങളൊക്കെ കൊറേ അത്ങ്ങെനെ കേറുംന്നൊന്നും വിചാര്ച്ചില്ല
ആഹ് പെട്ടെന്നായ്ര്ന്നു അന്നത്തെ വെള്ളപ്പൊക്കോം അതായെത് ഒറ്റേ രാത്രി കൊണ്ടല്ലേ
ആഹ് പൊങ്ങിയെത് അപ്പൊ ആകെ ചെലാെരൊക്കേന്ന് പർഞ്ഞാ ഒര് സാധനങ്ങളും ട്ത്ത് വെക്കാതൊക്കെ വാതിലടച്ച് പോയൊര്ണ്ട് ആപ്പൊ പിന്നെ അപ്പം അതും
ത്രേയും ആഹ് സുച്ച് ബോഡിന്റെ ലെവെല് വരെയെക്കെ വരുവെന്ന്
ആഹ് എല്ലാരും ചിന്തിച്ച്ലാ എന്നിട്ട് പിന്നെ അത് എന്താ പറയാ ഇതൊക്കെ ഡാമേജായി പിന്നേ സുച്ചും ബോഡൊക്കെ ആൾക്കാര് മാറ്റെണ്ടി വന്നു പിന്നെ വീട് ക്ലീനിംങ്ങൊക്കെ ആൾക്കാരൊക്കെ കു കൂട്യെങ്കിലും ഒര് എന്താ പർ കാല്ന്റെ മുട്ട് വെരെയെക്കെ ചളിയാ നിന്നീനെ കെട്ടി നിന്നീര്ന്ന്
ആഹ് ഹാ
ഇതൊക്കാെന്ന് വൃത്ത്യാക്കിട്ക്ക് ചെലോരൊക്കേന്ന് പർഞ്ഞാ ഇപ്പൊ കൊർച്ച് മുന്നേ പെയിന്റിംഗ് പണ്യാെക്കെ കഴിഞ്ഞോര് എപ്പൊക്കെ വീടൊക്കെ ആഹ് ഒഹ് ആഹ് പിന്നെന്താ ഒരു പാട് സാധനങ്ങള് ചള്യൊന്നും കളയാം വെയ്യാതെ കൊറേ ഒഴിവാക്കെണ്ടി വന്നു ചെലാെര് സോഫാ നല്ല വെലതുള്ള സാധനങ്ങളൊക്കെ
ആഹ് അതാ സോഫേല ഒക്കെ വെള്ളം കേറിയാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇനി എത്ര ഉണക്കിയെന്ന് പറഞ്ഞാലും ഒരു രക്ഷയും ഇല്ലാ
ഇല്ലാ പിന്നെ അതിനൊരു അതിന്റേതായ ഒരു സ്മെല്ലും ഒക്കെ ഒണങ്ങാ നല്ലോണ്ണം ഒണങ്ങീട്ടില്ലെങ്കി
ഇല്ലാ അതാ അതിനകത്തേ പിന്നെ അത് മാറ്റൊന്നുള്ളതേ ഉള്ളൂ പിന്നെ തടിയങ്ങാണം വൃ ത്തിയുള്ളതുണ്ടെങ്കി അയ്നകത്ത് പുതിയ കുഷ്യനടിക്കുക ന്നുള്ളതേ ഒള്ളൂ
ആ അതേ അതെ പിന്നെ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ ന്ന് പറഞ്ഞാ വെള്ളത്തിന് മേല പൊങ്ങി കിടക്കേര്ന്ന് അത്രേ മാ ചുമരിലൊക്കെ മുട്ടീട്ട് മേലക്ക് കാരണം മരല്ലേ അത് പൊങ്ങൊല്ലോ പൊങ്ങിക്കെട ക്കൊല്ലോ ഉം അങ്ങനൊക്കെ
ചെലവേ ചെല വീടുകളിലൊക്കെന്ന് വെച്ച് കഴിഞ്ഞാ മുകൾ നിലയിൽ വരെ കേറിയില്ലേ ആ കാരണം താഴ്ത്തെ നിലേന്ന് സാധനങ്ങൾ എടുത്ത് മുകളിലിട്ടപ്പോഴത്തേനും മുകളിൽ വെരെങ്കി കേറി അന്നേരം അത്രക്കുള്ള പ്രകൃതിയോട് നമ്മള് ചെയ്യുന്ന ദ്രോഹത്തിനനുസരിച്ച് അത് നമ്മളെയും ദ്രോഹിച്ചൊണ്ടേ ഇരിക്കും
ആ അതെ അതെ ശെരിയാണ് ട്ട നമ്മളീ മരം മുറിച്ചിട്ടും പിന്നെ മണലെടുത്തിട്ടും ആൾക്കാര്
അതാ ഉള്ള കുന്ന് മൊത്തം ഇടിച്ചും എല്ലാ നമ്മള് ചെയ്യുന്ന അത്രയല്ലേ അതേയ് ക മേ ആകാശം മുട്ടേകെട്ട് കെട്ടിടങ്ങള് പണിതിടുവാ എന്ത് കാര്യത്തിനാണെന്ന് പണിത വർക്കും അറിയത്തില്ല നമുക്കും അറിയത്തില്ല പ്രകൃതി അതിന് താങ്ങാൻ പറ്റ പറ്റാതാകുമ്പോം പെട്ടെന്ന് ഒരു കുലുക്കം തരും അല്ലെ ഒരു വെ വെള്ളപ്പൊക്കം തരും അല്ലെ നല്ലൊരു മഴ തരും അപ്പോഴേ ഈ നിസ് ഇഞ്ഞീ കെട്ടിയപ്പൊക്കിയവർക്ക് ഒന്നും നോക്കി നിക്കാനേ പറ്റത്തോ ത്തൊള്ളൂ നിസ്സാരമായിട്ട് പ്രകൃതി നമ്മളെ നശിപ്പിച്ചൊണ്ടങ്ങ് പോവും
ആ ഇതൊക്കെ നമ്മള് ചെയ്തതിന്റെ അനന്തര ഫലാണെന്നുള്ളത് ആരും മനസ്
ഇല്ലാ ഇല്ലാ നമ്മളോരോരുത്തരും ഇപ്പോഴേ ഈ അനുഭവിച്ചാലും പെട്ടെന്ന് രണ്ടൂസം കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് അടു ത്തത് വീണ്ടും കാണിക്കുന്നേ എന്താ ഇതൊക്കെ തന്നെ
ശെരിയാണ് അല്ല എന്ത് കാര്യം അങ്ങൻ തന്നെ ട്ടൊ നമ്മൾക്കൊരു കാര്യം നടന്ന് കയ്ഞ്ഞാ അപ്പൊ ഒരു പേടിണ്ടാവും അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിണീച്ചാ അത് മാറി പിന്നെ വീണ്ടും നമ്മള് വേറൊരു മൂടായി നമ്മള് അതിന് ആന്ന് നോ ട്ടുണ്ടോ അനുഭവിച്ച ഒരു എന്ത് വലിയ കാര്യം അനുഭവിച്ചാലും അത് പിന്നെ കൊറച്ച കഴിഞ്ഞാഞ് അതിന്റെ അത് വിട്ടും ആൾക്കാര് പിന്നിം അതിന് വേണ്ടിട്ടല്ല പിന്നെ അത് വിട്ട് വേറെ അടുത്തതിന്റെ പുറകെ ആയി ആ ആരും പിന്നെ എന്താ പറയാ അതിന് വേണ്ടി ഞാ ഞമ്മളിങ്ങനെ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ചെയ്തുക കൊണ്ടാണെന്നുള്ള ആ ഒരുതൊന്നും ബോധം ഒന്നും പിന്നെ ആർക്കൂല്ല
ഇല്ല അനുഭവങ്ങൾ വരുമ്പോ മാത്രം നമ്മൾ ഒത്തിരി നേരം ഒന്ന് വിഷമിക്കും കരഞ്ഞു തല തെല്ലും പിന്നെയും നമ്മള് കാണിക്കുന്ന ഇതൊക്കെ തന്നെ
ആഹ പിന്നെ അതന്നെ എല്ലാ നമ്മള് കാണിക്കുന്നതന്നല്ല അതുകൊണ്ടന്നെയല്ല ലോകം ഇങ്ങനെ തന്നെ എല്ലാം ആകെ ഇപ്പൊ എന്താണ് ചൂടൊക്കെ കൂടിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭൂമിയിൽ ചിലട്ത്ത് ആൾക്കാർക്ക് വെള്ളല്ല അപ്പൊ എന്താ ഉള്ള ഇള്ള മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ്
അതാ നമ്മള് കൊച്ച് ക്ലാസ്സുകളിൽ പഠിക്കുന്ന എന്താ ഒരു മരം മുറിച്ചാ രണ്ട് മരം നടം
മരം വെക്കണം അതെ അതെ ആരും ചെയ്യണില്ല പിന്നെപ്പ അതല്ല പിന്നെ ഇപ്പ വീടിനാണെങ്കിലും വീടിന്റെ മുറ്റന്ന് പർഞ്ഞാല് ഇപ്പ എല്ലാരും കട്ട പതിച്ച്
അതേ കോൺക്രീറ്റ് കട്ട പതിച്ചേക്കുക ഇന്റർലോക്ക് ചെയ്യുക ഒറ്റ ഒരുതുള്ളി വെള്ളം വീട്ടുമുറ്റത്ത് വീഴാൻ സമ്മതി
വീഴാൻ പടില്ല അത് അതാണെങ്കി കഴിഞ്ഞാ അഥവാ വ് വീണ് ണ്ടെങ്കിൽ അതിനെ സ്ലോപ്പ് ആക്കിട്ട് ഇടവഴീക്കോ അല്ലെങ്കില് ആ വീ ത വീട്ട്ലന്നെ നിക്കണ്ടേ വെള്ളം അതിനെ എവിട്ക്കേലും വഴിതിരിച്ചു വിടും ഏ അതിൽ നിക്ക് പിന്നെ കോൺക്രീറ്റയ്തല്ല് വെള്ളം താഴ്ന്ന് പോണു ല്ല്യാലോ ഭൂമിക്ക് അത് വേറെ കാര്യം
അതാ നമ്മുടെ വീട്ടി വേ നമ്മുടെ വീടിനും മുറ്റ ഏറ്റവും വൃത്തിയായിട്ട് കിടക്കണെന്നുള്ള ചിന്ത മാത്രേ ഒള്ളൂ
അതെ അതെ ആ അത്ത്രേ ഉള്ളൂ വേറൊന്നും ഇതുകൊണ്ട് എന്തെലും ദോഷണ്ടോ അതൊന്നും ആരും ആരും ചിന്തിക്ക്‌ണ്ല്യ നമ്മളാണെങ്കിലും അതെ നമ്മക്കും നമ്മടെ സൗകര്യങ്ങളും ആ ഒരു വൃത്തിയായി കെടക്കണം ആ ഒരുതൊക്കിലൊക്കെ നമ്മള് സന്തോഷം കണ്ടെത്ത്ണ്
അത് തന്നെ നമ്മുടെ അന്നേരത്തെ കാര്യം നേട്ടം അത്രയേ ഉള്ളൂ
ആ അതെ അതെ അപ്പത്തെ ഒരു കാര്യം നെ നേട്ടാ അപ്പർത്ത്ള്ളത് വേറെ പിന്നെ എന്താണ് അല്ലാതെ പിന്നത്തെ കാര്യങ്ങൾക്കൊന്നും ആൾക്കാര് അതൊന്നും ബോധേടല്ല
ഇല്ലില്ല നമ്മളേ പിന്നുള്ള കാര്യ അന്വേഷിക്കത്തേ ഇല്ല നമുക്ക് നമ്മുടെ കാര്യം ഇപ്പ നടക്കണം നമ്മുടെ അന്നേരത്തെ കാര്യം നേടണോ ന്നുള്ളതല്ലാതെ മ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊന്നും സഹിക്കാൻ തയ്യാറല്ല
അല്ലല്ല അല്ല ശരിയാണ് ഇപ്പത്തെ കാലം തന്നെ അവനവന്റെ കാര്യം മാത്രം ബാക്കിള്ളാ അവരുടെ കാര്യങ്ങളൊക്കെ അത അവര് അവരായി അവരെ പാടായി എന്നുള്ള മട്ട എങ്ങനെയാണെങ്കിലും ഞാൻ പിന്നെ വിളിക്ക എന്നാ ഓട്ടോ
ഉം ശരി ടീ
ഓ ശരി എന്നാ ഓക്കെ ഭായ്
ശരിയാ ബൈ